ഹലോ കേൾക്കാമോ
ഹലോ ചേചി കേൾക്കുന്നുണ്ടോ
ആഹ് എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ
കേൾക്കാം ആ ഇപ്പൊ കേൾക്കാം
നമ്മക്ക് കാലാവസ്ഥ നല്ല മഴണ്ട് കാറ്റുണ്ട് ഇടിണ്ട് ഉം കാറ്റുംണ്ട്
മഴയും കാറ്റും അപ്പം തണുപ്പും കാൺണല്ലോ
ആഹ് തണുപ്പുണ്ട് അതിലേറെ ചൂട് ഇന്നലെ അല്ല വെയിലായിരുന്നു അപ്പന്ന് ഫുള്ളുമഴ കാലാവസ് തങ്ങനെ മാറിക്കൊണ്ടിരിക്കയ നമുക്ക് സദ്യയെ കുറിച്ച് സംസാരിച്ചാലോ അതല്ലേ നല്ലത്
ആഹ് ശരിയാ നമ്മളെ എന്തായാലും കേരളക്കാരല്ലേ നമ്മുടെ കേരളത്തിന് സ്വന്തം സദ്യനെ പറ്റി തന്നെ സംസാരിക്കാം ആഹ്
ഇൻക്ക് സദ്യയിൽ ഇഷ്ടപ്പെട്ട വിഭവം അവിയലാണ്
ആഹ് എനിക്ക് സദ്യയില് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പച്ചടി കിച്ചടി ഐറ്റംസ് ഉണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് എനിക്ക് അവരെ രണ്ടുപേരെയ ഭയങ്കര ഇഷ്ടം
എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടാണ്ണെന്ന് പറഞ്ഞു കഴഞ്ഞാൽ അന്ന് അവിയൽണ്ടാക്കി ഞാൻ അന്ന് ചോറ് കുറച്ചിട്ട് അവിയൽ കഴിക്കും
ആഹ് എന്താ അവിയൽ ഇത്ര ഇഷ്ടമാവാൻ കാരണം
ഇത് ഓരോരോ പച്ചക്കറി അത് ആ തൈരിന്റെ പുളിയും ആ തേങ്ങയും ആ എരു ഒക്കെ കൂടി വരുമ്പോ ഭയങ്കര രസല്ല ഓരോ പിന്നെ ഓരോരോ ഐത്ത എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്താ ആ വലുപ്പ ഒരേ ആകൃതി ഒരേ നീളത്തിലൊക്കെ അത് മുറിച്ച് കാണാൻ തന്നെ എന്ത് ഭങ്ങിയ പല പച്ചക്കറികൾ ക്യാരറ്റ് പിന്നെ ചേന വൈതനങ്ങ എല്ലാ പച്ചികളും വ്യത്യസ്ത കളറില് ഒന്നായിട്ട് ഒരേ അളവിൽ മുറി ച്ച് കാണ്ട് ഒരു പാത്രത്തിലിട്ട് കാണുമ്പോ തന്നെ എന്തു ഭംഗിയാ
ഓഹ് അങ്ങനെ എനിക്കും ഇത് കളർഫുൾ ആയിട്ട് ഇത് കിടക്കുന്ന കാണാ ഇഷ്ടട്ടോ ഞാനും മാക്സിമം ഏഹ് വീട്ടില് ആര് നമ്മള് സദ്യക്കല്ല അല്ലാതെ നമ്മൾ അവിയൽ ഉണ്ടാക്കൊല്ലോ അപ്പൊ ഇങ്ങനെ പാത്രം എടുത്തിട്ട് എല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ വെക്കും അന്നിട്ട് ഇങ്ങനെ ഇടമ്പം വേവ് കൂടുതലുള്ള തടിലിട്ടിട്ട് വേവ് കുറവില്ലാതെ ഇങ്ങനെ മേലിത്തട്ടി ഇടാൻ വേണ്ടി അപ്പം ഈ പറണെകെ ശരിയാ
ഉം വെ
ഞാനെ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ ചേച്ചി പറഞ്ഞപ്പം ആഹ് ശരിയാ അങ്ങനെ നമ്മളിങ്ങനെ എല്ലാം കൂടെ കിടക്കുമ്പ ഇൻക്ക് അവി മറ്റെ നമ്മള് ക്യാര ഇല്ല ഇഞ്ഞി അവിയല് ഞാൻ വെക്കൂല.
അ ആയിറ്റ് കെ ക്യാരറ്റ് വേണം മുരിങ്ങക്കായി വേണം
ആഹ് മുരിങ്ങ ഒക്കെ ഇല്ലെങ്കിലും ഞാൻ വെക്കും പക്ഷെ എനിക്ക് ആ ഒരു ക്യാര- റ്റി ന്റെ ഓറഞ്ച് കളറ് ഇല്ലെങ്കിൽ അവിയലി ൻ്റെ സ
ആഹ് ഓറഞ്ച് ആണ് ഇന്ക്ക് തോന്നിയത് അവിയലിന് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടണ ഒര്- കളറ് തോന്ന്ണ്ട് അ ഓറഞ്ച് അ ഓറഞ്ച് കളറ് വരുബെഴെ തട്ടിക്കൂട്ട് അവിയലൊക്കെ ഞാനും ഉണ്ടാക്കും പക്ഷെ ക്ക് ന്നല്ലോം ഇഷ്ട്ടാ ഇൻക്ക് പിന്നെ നല്ല പുളി വേണം തൈരിന്റെ നല്ലൊരു ആവുമ്പോ ന്നല്ല ടേസ്റ്റാണ് പിന്നെ ഓണത്തിൻ്റെ ഓണത്തിൻ്റെ വേറെ ലെവലാണ് ഓണത്തിൻ്റെ സദ്യ
ആഹ് മറ്റേ കടലയൊക്കെ ഇടും ചെല ആൾക്കാര്
സ അവിയൽ ലാ
ആഹ് ന്നമ്മടെ ഇവിടെ ഇടാറുണ്ട് ഈ സൈഡിലൊക്കെ.
ഞങ്ങളെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല ഞങ്ങളിതില് ഫുള്ള് പച്ചക്കറി മാത്രം.
പച്ചക്കറി മാത്രം ആ ന്നമ്മടെ ഇവടെ യാ ന്നുണ്ടെങ്കില് പ്രത്യേകിച്ച് ഹിന്ദു വെഡ്ഡിങ്ങിന്റെ സദ്യ ഉണ്ടല്ലോ ഹിന്ദു ഹിന്ദു വെഡ്ഡിംങ്ങിന്റെ സദ്യക്ക് മസ്റ്റ് ആണ് അവിയലിനകത്ത് കടല ഇടുന്നത്.
അയ് ശെരി അയ് ഞാൻ ആദ്യായിട്ട് എനിക്ക് പുതിയൊരു വിവരാട്ടത്. അവിയൽ ല് കടല ഇടുന്നുള്ളത് ആഹ് ഇവടെ ഇല്ല ഇവിടെ ഫുള്ള് പച്ചക്കറി അതില് വെണ്ടക്ക ക്ക ഒന്നും ഉണ്ടാവൂല്ല അല്ലാത്ത പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് എവട് അവയൽ ന് ഞാന് വെണ്ടക്ക ഒരു കൊയിപ്പല്ലേ?
ആഹ് ജസ്റ്റ് ഒരു ഒരെണ്ണം അങ്ങാനും കീറിയിടും നമ്മള് കൊറെ നമള് കൊറേ നേരം ഇങ്ങെനെ വെള്ളത്തിലിട്ട് വെച്ച അതിന്റെ ഇതങ് മാറോല്ലൊ കൊറേ ഒക്കെ
അഹ് അഹ്
അന്നിട്ട് അതേപോലെ ഫ്രഷ് എടുക്കാതെ ഇച്ചിരി ഫ്രിഡ്ജിലിരുന്ന് ഇത്തിരി ആയ എടുക്കു വാണെന്നുണ്ടെങ്കി വെ- വെല്യ കൊഴുപ്പും കാണത്തില്ല
ഉം
ഇനി വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും ക്യാരറ്റ് ഇല്ലെങ്കി പാടാ വേറെ അവിയല് കഴിഞ്ഞ സെക്കന്റ് ഏതിനോടാ ഇഷ്ടം
പിന്നെ ഒരു ഒരു വൻപ്പയർ വെച്ചിട്ട് ഒരു തോരനില്ലേ അയ്ന്റെ പേര് എനിക്കറിയില ഒരു പയറ് വെച്ച്ട്ട്
പയറിനകത്ത് മറ്റേ തേങ്ങൊക്കെ ഇട്ടിട്ട് വെക്കുന്നെ യാണോ
അതെനിക്ക് ഇഷ്ട്ടല്ല
ആഹ് എന്നാ സദ്യയിൽ ഇഷ്ടം അല്ലാത്തത് ആരെയാ
അടപ്രദമന് ഭയങ്കര ഇഷ്ടാണ്.
ആഹ് എനിക്ക് എല്ലാ പായസോം ഇഷ്ടാ കടല പായസം പയറ് പായസം ഇത് രണ്ടും വല്യ താല്പര്യം ഇല്ല ഇത് രണ്ടും ഒഴിച്ച് ഞ ഞാൻ ബാക്കി എല്ലാ പായസോം അങ്ങനെ ഏ കഴിക്കാറുണ്ട് ആഹ് കടല പായസം അതൊക്കെ ഇഷ്ടാണോ?
ഈ കടലപ്പായസം അങ്ങനെ അങ്ങനത്തൊരു പായസം ഉണ്ടോ അതും എനിക്കൊരു പുതിയൊരു വിവരാ
ആഹ് ഉണ്ട് ഉണ്ട് കടലപ്പായസം ഉണ്ട് പിന്നെ ന്നമ്മടെ ചെറുപയറ് വെച്ചിട്ട് പയറ് പായസൊക്കെ ഉണ്ട്
അഹ് ആ അ ചെറുപയർ പരിപ്പിന്റെ പായസം ചെറു-
ആഹ് അതന്നെ അതന്നെ അതും ഉണ്ട് ഈ പറഞ്ഞൊണൊക്കെ കടലപ്പായസോം ഉണ്ട്
ഉം കടലപ്പായസം ഞാൻ ആദ്യ ആയിട്ട് കേൾക്കാണ് ട്ടൊ
ആഹ് അപ്പൊ ചേച്ചി ഇന്നന്നെ ചുമ്മാ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ
ഉം അമ്മളീ കറി വെക്ക്ണ കടലേണോ?
ആഹ് അതന്നെ അതന്നെ നമ്മളീ ഇടലീടെ കൂടെക്കാ കടലക്കറി വെക്കത്തില്ലേ ആ കടല തന്നെ അതിന്റെ പാസവുണ്ട്
ആ ആഹ് അത് ഞാൻ ആദ്യായിറ്റ് കേൾ
അത് ശർക്കര എങ്ങാണ്ട് വെച്ചിട്ടാ ഉണ്ടാക്കുന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തോ അതും പയറു പയസത്തോടൊന്നും വല്യ താല്പര്യല്ല അല്ലാതൊള്ളെ നമ്മടെ പായസങ്ങളുണ്ടല്ലോ
ഉം ഉം
വെർമിസെല്ലി, പാലട, അടപ്രഥമൻ, ആവക സാ നങ്ങള് ഈ വെർമിസെല്ലിം മറ്റേ ബോളിം കൂടെ അത് ആ അതുപോലെ തന്നെ ഇവിടെയാന്നുണ്ടെങ്കി ബോളിടെ കൂടെ വേറൊരു പായസം കൂടെ കൊടുക്കും സാ നമ്മടെ അരി
അരിപ്പായസം ആ അരിപ്പായസം ടെസ്റ്റ, അരിപ്പായസം, പക്ഷെ ഇണ്ടാക്കി ട്ടില്ല ഞാ കുടിച്ചിട്ടുണ്ട് ടേസ്റ്റ് ആണ്
ആഹ് അതും ഈ ബോളിയും കൂടെള്ള കോമ്പിനേഷനും ഏഹ് ഇവിടുത്തെ ഹിന്ദു വെഡ്ഡിങ്ങിനകത്ത് ഒരു എല്ലാ കാറ്റഗറിയിലില്ല ചെല കാറ്റഗറിക്കാർക്കൊണ്ടത് പക്ഷെ നല്ല ടേസ്റ്റ കോമ്പിനേഷൻ
ഉം
അത് ആ ബോളിയാണെങ്കി നമുക്ക് വിശ്വസിച്ച് കഴിക്കുയും ചെയ്യാം കാരണം ഇവര് അ കല്യാണത്തിന് വേണ്ടി ഒണ്ടാക്കുന്നയാ
ആഹ്
അതപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റുവാ ആഹ് അതവര് പിറ്റേന്നെന്നെ എടുക്കുന്നോണ്ടേ വല്യ കെമിക്കൽസ് ഒന്നും ഇല്ലതാനും നമ്മള് കടേന്നൊക്കെ മേണ്ടിക്കുന്ന അവര് ഇച്ച് രി നാള് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടീട്ട് അഞ്ച് ദിവസങ്ങാണ്ടേ ഒള്ളു അതിന്റെ ലൈഫ് എന്നാലും അതിനുവേണ്ടി അവരെന്തേലും കെമിക്കലൊക്കെ ഇടുവായിരിക്കും
ആഹ് ശരിയാ
അങ്ങനെ അച്ചാറുകളൊക്കെ എല്ലാ അച്ചാറും ഇഷ്ടവാണോ
ആഹ് അച്ചാറ് മാങ്കോ അച്ചാർ ഇഷ്ട മധുര അച്ചാർ ഇഷ്ടല്ല പിന്നെ സദ്യയില് പിന്നെ മാങ്കോ അങ്ങത്തെ മധുരച്ചാർ ഇണ്ടാവുലല്ലോ ഒന്ന് തൊട്ട് മധുരച്ചാറില്ലേ ഒരു ഈത്തപ്പഴൊക്കെ ഇട്ട്ക്കാണ്ട്ള്ള അച്ചാറ്
ആഹ് ആ
ഇത്തപ്പഴം മുന്തിരി ആ അച്ചാറൊന്നും ഇഷ്ടല്ല പക്ഷേ മാങ്ങച്ചാറ് ഇഷ്ട്ടാ സദ്യയിലുള്ള മാങ്ങച്ചാർ നല്ല ഇഷ്ട അത് ആ ചോറിലൊന്ന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്
മാങ്ങ നീളത്തിൽ അരിഞ്ഞിടുന്നതാന്നോ ഇഷ്ടം അതോ മറ്റ മറ്റെങ്ങനെ കുനു കുനാന്നരിഞ്ഞിടുന്നേ അതാണോ ഇഷ്ടം
കുനുകുനാ അരിയുന്നതാ എനിക്കിഷ്ടം എനിക്കെന്ത് കഷ് ഞാ പച്ചക്കറി കഷ്ണം അങ്ങനെ നുറുക്കണേ ചെറുതായിറ്റ് നുറുക്കൊള്ളൂ ഒക്കെ വല്ല്യ കഷ്ണായിറ്റ് കയണത് ഇനിക്കിഷ്ടല്ല ചമ്മ ചെറുതായിറ്റ് പച്ചക്കറി സാമ്പാർ വല്ല ല്ല്യ ഓവറ് വലിപ്പടൂല സദ്യയിലാണാലൊ ഒരു മീഡിയം ഇന്നാലും വല്ല്യ കഷ്ണട്ടാല് ഇക്കെന്തൊരു തോന്നൂല അത് ചെർതായിറ്റ് ഇടുമ്പളെല്ലെ അയിന് ഭംഗി കിട്ടൊള്ളു
ആ ആഹ് ഇവിടെയാണെന്നുണ്ടെങ്കിലേ ഏഹ് ഈ അടുത്തിടെക്കെ ആയിട്ട ആഹ് നേരത്തെ ഒന്നും മാരേജിനില്ലാരുന്നു ഈ സദ്യക്കാത്തൊരു മഞ്ഞക്കറിയോണ്ട് മധുരവോള്ളോരു മഞ്ഞക്കറി എന്തോ പൈനാപ്പിള് വെച്ചങ്ങാണ്ട തോന്ന് ഒണ്ടാക്കുന്നേ
ആഹ് ആഹ്
ആഹ് അറിയോ ആ സൈഡിലുണ്ടോ?
മഞ്ഞക്കറി ഈ സൈഡിലില്ല.
ആഹ് അത് നമ്മുടെ ഈ പച്ചടിയും കിച്ചടിയും പോലൊക്കെ തന്നെ ഇരിക്കും അതിന്റെ കൂടെ തന്നെയാ വെള്ളം പോലെ അത് മഞ്ഞ കളറിയിരിക്കും മധുരവാ ടേസ്റ്റ്
അതെങ്ങനെ പൈനാപ്പിൾ ഇട്ടിട്ടാ?
ആ പൈ നമ്മള് കഴിക്കുമ്പം പൈനാപ്പിളിന്റെ ഫ്ലേവറ പക്ഷെ അത് നല്ല ടേസ്റ്റാ. നമ്മടെ ഇവിടെ എല്ലാ കല്യാണത്തിനൊന്നും ഇല്ല കേട്ടോ നമ്മള് എനിക്കൊന്ന് വേറെ ആഹ് നാട്ടിലെ ചേച്ചിമാരൊക്കെ കെട്ടിക്കുലോ അപ്പൊ അവരടെ കല്യാണത്തിന് പോകുമ്പോഴ ഞാൻ ഇത് ഫസ്റ്റ് കഴിക്കുന്നത് തൃശ്ശൂര് ഒരു കല്യാണത്തിന് പോയപ്പഴ
പൈനാപ്പിൾ പച്ചടി എന്താ പറയാതാ അതിന്റെ പേര്
ത്തില്ല പക്ഷെ നല്ല നല്ല മധുരവാ മധുരം എന്ന് പറയ നമുക്ക് ഇഷ് ട്ടവോള്ളൊരു മധുരവാ നമ്മള് ഇങ്ങനെ ബോറടിക്കുന്ന ഒരു മധുരവല്ല ഇഷ്ടള്ളൊരു മധുരം
ആഹ് ആഹ് അത് ഞാൻ കഴിച്ചിട്ടില്ല ഉം ഈ സദ്യെ തന്നെ എത്ര എത്ര വിഭവങ്ങളാ അല്ലേ?
ആഹ് അത തന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പഴത്തേനും അതിനത്ത് വീണ്ടും ഏഹ് ഈ ഇപ്പൊ തന്നെ അവിയല് പല രീതിയിലെക്കെ വെക്കുന്ന ഒണ്ടല്ലോ
ഉം ഉം പച്ചക്കറിയാ ഫുള്ള് പച്ചക്കറിയാണ് അയില്
ചെല കല്യാണത്തിന് നമ്മള് മോര് ഒഴിക്കുമ്പം അതങ്ങ് ഭയങ്കരായിട്ട് ഒഴുകിപ്പോവും ചെല മോരെന്നുണ്ടെങ്കി നല്ല ടേ സ്റ്റാ ഇങ്ങനെ തേങ്ങേയും ജീരകോം ഒക്കെ മിക്സായിട്ട്
പുളിയാരുന്നു പക്ഷേ ഇപ്പ അതൊന്ന് പുളിയൊക്കെ കൊറവാണ്
ആഹ് ഞങ്ങള്
ഈ മോര് മേടിക്കും എനിക്കൊന്ന് ഇപ്പ മിൽമ മിൽമാക്കാര് പുളിശ്ശേരിക്ക് വേണ്ടി പുളിയില്ലാത്ത പ്രത്യേക തൈരൊക്കെ എറക്കിട്ടോണ്ട്
കട്ടത്തൈര്ണ്ടല്ലോ അപ്പൊ തീരപുളി ഇല്ലാത്ത കട്ടത്തൈര് പക്ഷെ നമ്മളി അവിയല് അങ്ങനത്തൊക്കെ ഇണ്ടാക്കുമ്പോ പുളി വേണം
ക്ക് വേണ്ട ഒരു മോര് അല്ല ഒരു തൈര് അവര് എറക്കിട്ടോണ്ട്
അങ്ങനെയുണ്ടോ അത് എനിക്ക് പുതിയ അറിവാണ് കോൺടാക്ട് ചെയ്തപ്പോ കൊറെ അറിവുകള് കിട്ടി
ഈ അടുത്തിടക്കാ അതില് അവർ പറയുന്നോണ്ട് പുളിശ്ശേരിക്ക് ഒരെണ്ണം ഇനി അല്ലാതുള്ള പർപ്പസുകൾക്ക് എലയ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരെണ്ണം എനിക്ക് തോന്നുന്നു പുളിശ്ശേരിടെ മോര് പച്ച കളർ കേട്ടോ പാക്കിങ് ആ തൈര്
പച്ച കളറിലെ പാക്കിങ്
ആഹ് ആ പിന്നെ ഒരണ്ണം ഓറഞ്ച് ഒണ്ട് അത് എന്തോവന്ന് ഞാൻ മറന്നുപോയേ അങ്ങനെ ഉം നോർമലായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എലൈറ്റ് എന്ന് പറഞ്ഞിട്ട്
ആഹ് എലൈറ്റ് ആഹ് എലൈറ്റിന്റെ ആ നീല കളർ അത് ഞാൻ കണ്ടിട്ടോണ്ട് പക്ഷേ ഈ പ ച്ചക്കളറ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ
ആഹ് ഞാനു ഒരു വീഡിയോക്കത്ത് ഈ അടുത്തടയ്ക്ക് കണ്ട്ത് അപ്പോഴാ ഞാനു അറിഞ്ഞത് ഇങ്ങനെ പുളിശ്ശേരിക്ക് വേണ്ടി അവര് പ്ര ത്യേകം മോരക്കെ എറക്കിന്നോള്ള കാര്യം
ആഹ് ആഹ് മോന് ഇന്ന് ആഹ് അത് പുതിയൊരു അറിവാണ്
ആഹ് അത് ചേച്ചി ചെലപ്പം കണ്ട് കാണും യൂറ്റ് യൂട്യൂബിലൊരു പയ്യൻ ആഹ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഇടാറുണ്ട്
ഉം ഉം
ആളിപ്പ ദുബായിലെങ്ങാണ്ടാ പക്ഷേ എന്നാലും ആഹ് ഞാൻ പേര് മറന്നു പോയി കോട്ടോ പെട്ടെന്ന്
ഉം
അതിങ്ങനെ കണ്ടെയ്ത്
അയ് ശെരി
യൂട്യൂബ് നോക്കി പുതിയതൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ?
ആഹ് ചെലേത് മിക്കപ്പോഴും ഓണത്തിന് മാത്രാണോ സദ്യ കഴിക്കാ? ഓണത്തിന് മാത്രാണോ സദ്യ കഴിക്കാ?
ഇവിടെ വീട്ടി അങ്ങനെയൊന്നും സദ്യ ഒണ്ടാക്കത്തില്ലാ ഒന്ന് ഓണത്തിനായിരിക്കും ഒണ്ടാക്കുന്നെ പിന്നെ നമ്മള് കൂടുതലും ഹിന്ദു വെഡിങ്ങിന് പോകുമ്പഴായിരിക്കും ആഹ് ഈ സദ്യ കഴിക്കല്
ആഹ് ആഹ് അയ് ശരിയാണ് ഇപ്പൊ എല്ലാ വെഡ്ഡിങ്ങും മുസ്ലിംസിന്റെ ഹിന്ദൂസ് ൻ്റെ എല്ലാ വെഡിംഗ്സിനും ഇപ്പം സദ്യ ഒണ്ട്
ആഹ് നമ്മടെ ഇവിടെ ആഹ് ആഹ് ഒണ്ട് എന്നാലും മറ്റതിനാത്ത് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് പോവാണെങ്കിലെ അവര്ക്കീ നോൺ വെജ് അല്ലേ പ്രധാനം അപ്പം സദ്യക്കാത്തെ എല്ലാ വിഭവങ്ങളും കാണൂല്ലാ ഈ പറഞ്ഞ കണക്ക് ബോളിയും ഏഹ് രണ്ട് മൂന്ന് കൂട്ടം പായസൊന്നും കാണൂല്ലാ കാരണം സാധാരണ സഹിക്കുന്ന ആൾക്കാര് കൊറവായിരിക്കുവല്ലോ
അത് ശരിയാ
ആഹ് അങ്ങനെ പക്ഷെ നമ്മള് കറക്റ്റ് ഹിന്ദു വെഡ്ഡിങ്ങിന് പോകുമ്പഴാ ഈ പറഞ്ഞ കണക്ക് അവര് ഒന്നു പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കിട്ടുന്നേ
ഡിംങ്ങിന് പോകുമ്പോ എല്ലാ സദ്യ സദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും അയില് ഓല് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും
അത് തന്നെ അതീ നമ്മക്കൊന്നും മിസ്സാവൂലാ
ആഹ് അയില് പിന്നെ നമ്മക്ക് ആ ആഹ് പച്ചക്കറികള് മാത്രം മതി അല്ലാതെ നമ്മക്ക് ചിക്കന്റെയോ മീനിന്റെയോ ഒന്നും ആവശ്യല്ലാ ആ പച്ചക്കറികൾ കൂട്ടി ലാസ്റ്റ് ആ അത് കഴിച്ചിട്ട് നമ്മക്ക് പിന്നെ അനങ്ങാൻ പറ്റത്തില്ലാ ആഹ് ആഹ് ചോറ് കൊറച്ചിട്ട് ആഹ് ചോ ചോറ് കൊറച്ചിട്ട് ഈ പച്ചക്കറികൾ ഫുള്ള് കഴിച്ചാ തന്നെ വയറ് നെറഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് ആ പായസം കൂടി കുടിച്ചാല് തീർന്ന് കഥ
അഷ
സദ്യ എന്തായാലും സംഭവാട്ടാ ഇനിക്ക് നല്ല ഇഷ്ട്ടാണ് സദ്യാ ഈ ഓണത്തിനുള്ള സദ്യ ത്തിയൊരു പ്രത്യേക രസാണല്ലോ ഇസ് സ്കൂളുകളിലൊക്കെ പരിപാടി ഇണ്ടാവുമ്പളെ ഉം അത് ഓഗസ്റ്റില് വെരാറായല്ലോ
ആഹ് വെരാറായി വെരാറായി ആഹ് ചേച്ചി ടൈം ആയിട്ടൊണ്ടെ